ഹലോ
ഹലോ
ആഹ് എന്തൊക്കെ വർത്താനോ
സുഖം തന്നെ. എന്തൊക്കെ വർത്താനം
ഒരു സൗണ്ട് കൊറവ്ള്ള പോലെ.
ഏ കൊറവ്ണ്ടൊ?
ആഹ് അപ്പൊ അപ്പ ആഹ് ഇപ്പൊ ആഹ് മഴ പെയ്ത്. അതോണ്ട് ഇന്ന് നല്ല മഴയായിരുന്നല്ലേ രാവിലെ തൊട്ട്. ഇപ്പഴും ഇങ്ങനെ ചാറി കൊണ്ട്ക്ക്ണ്ട്.
ബഡെം അങ്ങൻതന്നേണ്.
വേറെന്തൊക്കെ? കുട്ടികളൊക്കെ വന്ന തെരക്കാവൂല്ലേ?
ഏഹ്?
കുട്ടികളൊക്കെ വന്ന തെരക്ക്
ആഹ് ബ് വൽ വല്തിപ്പം മദറ്സ വിട്ട് വന്ന്ക്ക്ണെ. അപ്പൊ മാ.. പിന്നെ ഇപ്പൊ പീടീന്ന് മുട്ടായിതകൊണ്ടന്നിട്ട് അത് ഓര്യേക്ക്ണ തെരക്കാണവർക്ക്.
അഹ് ശരി ഓർക്കിപ്പ എന്നും വേണല്ലൊ മുട്ടായി. എത്ര തിന്നാലും പൂതിതീരൂല്ല. ഇല മുട്ടായി തിന്നാ പൂതീരൂല്ലല്ലോ
ഏയ് എവടെ ഇബടെ ഓലെ വാപ്പണ്ടായിന്നന്നെയ് ഈ ഡയറി മിൽക്ക്ങ്ങനെ വാങ്ങിക്കൊട്ന്ന്ങ്ങാ ണ്ടെ കാണിച്ചൊട്ത്ത്ട്ട് ഇജ്ജ് ആ ചെറുതിന് അതേ ആ മുട്ടായി പറ്റൊള്ളു.
എപ്പഴും ഇപ്പൊ മേടിച്ചു കൊടുക്കാൻ പറ്റോ?
ഞാനെന്നിട്ടത് ഇതന്നെ അഞ്ചെണ്ണം പത്തെണ്ണൊക്കെ കൊടുന്ന്ങ്ങാണ്ട് എട്ത്തെക്കും എന്നിട്ട് ഇളകുമ്പ കൊടുക്ക അല്ലാതെ നടക്കൂല. ഞമ്മക്ക് എപ്പളൊന്നും കടയി പോയിങ്ങാണ്ട് വാങ്ങല് നടക്കൂലല്ലൊ
പോവാൻ പറ്റൊ? ആണ്ങ്ങള് വീട്ടില്ണ്ടെങ്കിലെല്ല പറ്റൂ റ്റൊള്ളൂ വെരുമ്പൊ വേടിച്ചു വരീന്ന് പറയാന്
പിന്നെപ്പോ ഇബടെ ഓലില്ലാത്തോണ്ട്പ്പ ഞമ്മക്ക് എറങ്ങല്ലാതെ വേറെ കോലല്ല
ആഹ്
അപ്പൊ പിന്നെ അങ്ങനെ പോകും പോവുമ്പ പിന്നെ അത് ഒന്നിച്ച് ഇങ്ങനെ വാങ്ങിട്ട്ണ് പോരും മടിയ ഞമ്മളെ നാട്ടിലാണെങ്കി ഞമ്മക്ക് പ്രശ്നല്ല ഇതീ മാപ്പ്ളാരെ നാട്ട്ലല്ലെ എല്ലാരും വിശേഷം ചൊയ്ച്ചു കൊണ്ടേക്കാരം ഒക്കെ ഓൻ വുളിച്ചീന്നിലേ ഓൻ വര് ണ്ണ്ടോ ഇപ്പൊ പോയിട്ടൊള്ണാ അ
പ്പ പോയിട്ട് അധികായ്ട്ടില്ല്യല്ലലെ
ഇല്ല്യ രണ്ട് മാസം ആവ്ണൊള്ളു അപ്പോക്ന് ഓരോര്തര് വടെ വര്ത്തലൊടങ്ങി ചെലോല് പളില് ഇണ്ടായ്ന്നിലെ പ്രസവിച്ചോ ഞാൻ പോലും അറിഞ്ഞ്ട്ടില്ല ച്ച് പള്ളീല്ണ്ടായത്
ശരി ഒന്നും വയറ് പൊന്തി കണ്ടാ വിചാരിച്ചെ ആഹ് ബ്ബെ
അപ്പൊ പിന്നെ കഴിയോതും ഞാൻ പോകലില്ല പിന്നെതെന്നെ നിവർത്തിയില്ലെങ്കി പിന്നെപ്പൊ എളകാനൊക്കെ തൊടങ്ങു അപ്പപിന്നെ പൂക്കല്ലാതെ വേറെകോലല്ലലോ
ആഹ് തന്നെ
എന്തൊക്കെന്നാട്ടാ അവിടുത്തത് രാത്രിരിക്കക്കള ഒക്കെ ആയോ
രാത്രിക്കൽക്ക് ഇപ്പക്ക് മാത്ര മാത്രെള്ളൂ ചപ്പാത്ത്യൊ കുബൂസൊ എന്തെങ്കിലും മതി ബാക്കി എല്ലാർക്കു ചോറന്നെ
ആ വിടെ ഞാൻ ത ച്ചോറ് ഊറ്റി കൊണ്ട്ക്കാണ് വേവ്ള്ള അരിയാണ് അപ്പൊ കൊറേ നേരം കേടക്കണം.
രാത്രി വഴക്കണല്ലോലെ?
ഏ വെക്കണേ വൈകുന്നേരം വാണം വെക്ക അപ്പൊ പിന്നെ വേവുള്ള അരിയാണ്.
നല്ലതൊക്കെതന്നെ രണ്ടു നേരം വെക്കണ പണിയണെന്നള്ളു. കൂട്ടാനന്നും വെക്കൂലല്ലോ ഉച്ചക്കത്തന്നെല്ലേ?
കൂട്ടാനണ്ടെങ്കി വെക്കൊന്നുല്ല ഇല്ലെങ്കി പിന്നെ അതും വേണം നോക്ക.
പിന്നെ തെകി തെകഞ്ഞോളൊന്നും
ഇല്ല അത് തന്നെ ഇന്നിപ്പോ കാക്കുന്ന് കോയമ്പ ത്തൂര അങ്ങനെ പോയി അപ്പൊ പിന്നെ മീനൊന്നും കിട്ടിട്ടില്ലന്ന് അപ്പൊ ഞ്ഞിപ്പോ മുട്ട ഉണക്ക മീൻ അതൊ റ്റ് അഡ്ജസ്റ്റ് മെന്റാണ് ആത് ഓരോരുത്തർക്ക് ഓരോ വിധമാണ് ഒരു മീനോ അല്ലങ്കിൽ ഒരു ചിക്കനോ കിട്ടണെങ്കളപ്പാണ് എല്ലാവർ
ആ അതന്നെ.
ങ്കിൽ ആളെണ് ഒരാൾക്ക് മു മുട്ടൽ ഉള്ളി ഇടാൻ പാടില്ല ഒരാക്ക് മു വീട്ടിലുള്ളി തക്കാളി ഇടണം വേറെരാക്ക് ബുൾസ്യ വേറെരാക്ക് ഓംലേറ്റ് ഇതന്നെ.
ഓരോരുത്തർക്കുംഓരോ തരത്തിലു ണ്ടാക്കി
ആഹ് അതാ പിരാന്ത് പിടിച്ചേ അടുപ്പത്തന്ന് തിരിയാ മുക്ക് സമയ ണ്ടാവൂല.
മ് മ് എന്തായാലും അങ്ങനെക്കെണ്ട് പോട്ടെ.
ആ ഇന്ന്പ്പങ്ങനെയൊക്കാണ് കഴിഞ്പോട്ടെ.
ആ. ആ മീ അതന്നെ മീൻ പറഞ്ഞപോലെ മീൻ കിട്ടിയാലറ്റ പരിപാടികൊണ്ട് കഴിയും എല്ലാർക്കുപ്പത് മതില്ലോ.
ആ മതി ഒരു പിന്നെ ന്താ പറയാ കറിന്തെങ്കലുംണ്ടാക്കിയ പിന്നെ മീൻ പൊരിച്ച അല്ലെങ്കിൽ മീൻ കറിയാക്കെ ചെയ്താൽ അത് മതി.
അത് മതി അതന്നെ.
ഇപ്പൊ ഈ നേരവ്മ്പോക്കെകൂടൊരു ജഗ പോകെ എപ്പോളാപ്പൊ ഒരുയ് വ് കിട്ടിയത് അതേപ്പൊ ഞാൻ വിളിച്ചത്. ഇനിയിപ്പോ വൈകുന്നേരയ പഠിപ്പിച്ചാനും തിനിരുന്നഴിഞ്ഞാ പിന്നെ തീരെ സമയല്ലല്ലോ.
വാ തിരക്കി പെടൂലേ
സ്കൂൾ കഴിഞ് വന്ന് ഇപ്പ മദർസ് വിട്ട് വന്ന്പ്പോ ആളൊന്ന് ഫോണ ഇര് ഇപ്പ വൈകുന്നേരം ബാങ്കൊടുക്കാൻ ടൈംവുമ്പോത്തേന് ഇനി വാപ്പൊന്ന് വിളിച്ചും അപ്പൊ അയ്ന്റെ വർത്താനം പർചിലൊക്കെ ഇതൊക്കെ കയിഞ്ഞൊന്ന് വെച്ചങ്ങാണ്ട് പിന്നേ പഠിച്ചാനു തിനുരിക്കുമ്പോക്കന്നെയി നേരെ ഏയരാ. ഓന്റെ എഴ്ത്തും പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് എട്ട് മണിയകുമ്പോക്ക് തൊടങ്ങും മ്മ വിശക്കണുണ്ട്. ഒറക്ക വേരണ്ട് ചോറ് ചോറ്
മ് എല്ലാർക്കുംടെങ്ങട് വാരി കൊടുത്താ മതി ഓരോരുത്തർക്കും ഓരോരുത്തർക്കും കൊടുക്കുമ്പോഴാണ് നേരം
അയിനെ ഒരാൾക്ക് ചോറാണെങ്കി ഒരാക്ക് കഞ്ഞിയണെ
ഏ അതാ കൊഴപ്പം ഒറ്റക്ക് കഴിച്ച വയറ്റക്ക് ആവോ? കൊറേ കളയും കൊറേ തിന്നും.
ഇല്ല വല്യാൾ വല്യ പ്രശ്നല്ല ആളപ്പോ കൊറേ അ ഇപ്പൊ രണ്ടാമത്തൊനണ്ടോയി ഓനങ്ങാട് ഒയിവക്കലോ ടങ്ങിയപ്പോ പിന്നെ ആളോറ്റക്കന്നേ തിന്നും. ചെല സമയത്ത് ങ്ങനെ കൊഞ്ചി വരും അപ്പൊ പാവം തോന്നോ നിക്കൊന്ന് വാരി തരോന്നൊക്കെ ചോ
ഹ ഹ ഹ ഹ മ് അധികം വ്യത്യാസല്ലല്ലോ രണ്ടാളുംല്ലേ?
ഇൽ വ്യത്യാസം നാലയസിന്റെ വ്യത്യാസക്കെണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യല്ല. ചില നേരത് ചെറുതിനക്കായിം.
കൊഞ്ചലാണല്ലേ.
ഓനന്നാണ് ഓനെ സ്കൂളിലൊക്കെ ചേർത്ത് ഓൻ പോയിത്തടങ്ങുന്ന സമയപ്പോക്ക് മറ്റോനെ ആ ണ്ടാവും ചെയ്തു അപ്പൊ പിന്നൊനെങ്ങനെ മാറ്റി നിർത്തല്ലേ അപ്പ അയ്‌ന്റെ സ
ആ അയിന്റെ സങ്കടം അതന്നെ. കുട്ടികൾക്കൊരു അഞ്ചാറ് വയസ്സ് വരെ അവർക്കന്നെ കിട്ടണേ അയിന്റെ എടേൽ ഒരാള് വരുമ്പോ അവർക്കൊരു ഇതാണ്
ആഹ് അത് പറഞ്ഞ്കാണ്ട് തന്നെണ് രാത്രി കിടക്കുമ്പോ ചെറുത് ഇന്നെ പറ്റ തട്ടി പുടിച്ചിതാക്കി കടക്കും അപ്പൊത്തിന് മറ്റോൻ തുടങ്ങും ഇന്നേ ഒന്ന് തട്ടി തരുഒ ഇന്നേ ഒന്ന് കെട്ടിപ്പുടിച്ചോ ചോയിച്ച് അപ്പൊക്ക്ബൻ ചെന്ന് ഓനെ തല്ലുതിന്റെ മ്മേണു ഇജ്ജ് പോ അങ്ങട്ട് പോ ഇങ്ങട്ട് പോന്ന് പറഞ്ഞ്
ഉം അതന്നെ ഓര് വിട്ടൊടുക്കൂലല്ലോ ചെറ
ഏയ് എവ്ടെ ഞാ ഏറ്റവും അത്യാവശ്യൊക്കെ വികൃതി കാട്ടണം സമയത്ത് ഞാ പറയും ഹൌ ന്റെ അടുത്ത കുട്ടി പാവെക്കാരം അന്റെമായ്രി ഒന്നുആവില്ല പറഞ്ഞു ഇപ്പൊ എനിക്കൊന്നണ് അത് എത്രയോ പാവയിനിതിനെ വെച്ചോക്കുമ്പോന്ന്
പൊതുവെ മൂത്ത കുട്ടികള് ഒരു പാവെക്കാരം രണ്ടാമത് അതാണ് വികിർതിയായിട്ട് വരണത്
വികൃതിയാള
ഹ്ഹ് ഹ് ഇവിടെ എന്റെ അനത്തിക്കിണ്ട് മൂത്തൊരു
പിന്നെ
ഇബടെ ഇബടെ രണ്ടാളുണ്ട് അനിയത്തിക്ക് ഒരേ ചെറിയ വ്യത്യാസം ഒള്ളൂ മൂന്നാലു വയസ്സിന്റെ വ്യത്യാസൻഡ് മൂത്തേ ഒരു പാവാണു അയിനും വേണ്ടി രണ്ടാമത്തെ പോക്കിരിയാണ്
ആ ഇന്റെ നാത്തൂനയന്നെ പറയാ പിന്നെ അവിടെ ഓക്ക് രണ്ടെണാണ് ഓക്ക് തോന്നെ വ്യത്യാ സല്ല ഒന്നര വയസ്സിലാണ് രണ്ട് കുട്ട്യാളും എന്നിട്ട് ഇ പറയും രണ്ടാമത്തെ പെൺകുട്ടിയാണ് വലുത് ആൺകുട്ടിയാണ് എന്നിട്ട് ന്റെ ആൺകുട്ടിനെ നോക്കാൻ ച്ച്ത്ര കഷ്ടപ്പാടില്ല ഈ പെണ്ണിനെ നോക്ക
കുട്ടിക്കാ വെറ്തെ അത് ഞമ്മള് വാശിക്കൊക്കെ നിന്നൊടുക്കുമ്പോ അവർക്ക് വാശി കൂടാണ് ഏ എവിടെയങ്കിലും കടേ ചെന്നാ അവിടെങ്ങട്ട് നിക്കും അവിടേണ്ട് ഇരിക്കും കടേടെ മുന്നിൽ സാധനം കിട്ടണ വരെ വാശി പിടിക്കും അങ്ങനെ മേടിച്ചോ മേടിച്ചോടുത്ത അയിന് അയ് ശീലായി ഇപ്പ എവിടെ ചെന്നാല് കിട്ടോളം കരയും ന്നട്ട് ഇവിടെ കൊടന്നാലാണോ അങ്ങട് കേടിരുത്തേണെ ഇല്ല കളിക്കാനൊന്നുംല്ല വേണം എന്നുള്ളൊരു വാശി
അത് ബടിം അങ്ങനെ തന്നെ ഇവിടെ വലുത് അതാ വാപ്പ വിളിച്ചുമ്പോ തുടങ്ങും ആ വ വ വിമാനം ഈ വിമാനംന്ന് പറഞ്ഞണ്ട് ഇപ്പെ പ്രാവശ്യം വന്നപ്പോ ഇതുമാതിരി ഒരു ഡ്രോൺ ഒക്കെ കൊടന്ന് കൊടുത്തിനി ഓന് ഒറ്റക്കല്ല നാത്തൂന് ഇതേപോലെ ഒരു കുട്ടിണ്ട് പിന്നെ മൂത്തച്ഛന് ഒരു കുട്ടിണ്ട് ഓര് അങ്ങനെ മൂന്ന് ആൺകുട്ടികള ഒരു സെറ്റാണ് അങ്ങനെ ഓൽക്ക് മൂന്നാകും കൂടെ കൊടുന്നീനു ന്നിട്ട് ഓൽതൊക്കെ ഇപ്പഴും ഇണ്ട് തോന്നണു ഇന്റെ മകൻത് കൊടുന്ന് വാപ്പ പോവാനായിപ്പോക്കന്നെന്നെ രണ്ട് കഷ്ണക്കി വെച്ചിക്കിണ് ഏ എന്നട്ട് ഞാൻ പറഞ് നാലായിരം അയ്യായിരം കൊടുക്കണം അതിന് ന്നിട്ട് ഇങ്ങക്ക് പ്രാന്താണ് ഇത്ര പോന്ന കുട്ട്യാക്ക് കുട്ടിക്കിത് വാങ്ങി കൊടുക്കാനാറിയും ഞാന്
ഉം ഇല്ലേ റ്റയ്ക്ക് ത് കിട്ടണംന്നൊള്ളു പിന്നെ കേടെരുത്തിയാലും കുഴപ്പല്യ സാധനം ങ്ങട്ട് കിട്ടണം വാശി പിടിച്ചിട്ടിണ്ട് മേടിക്കണം ആ കിട്ടി കഴിഞ്ഞ അതിന്റെ കഴിഞ്ഞു ഏ
ആഹ് അപ്പ ഞാ ഇനോട് പറഞ് ഞാനൊക്കെ ചെറുപ്പത്തില് ഒരു പത്തൂറിപ്പിയെന്റെ കാറിന് നോലോളിച്ചത് ഇചോർമ്മണ്ട് നി ഇച്ച് കജ്ജും അപ്പൊ ന്റെ മക്കക്ക് ഞാൻ വാങ്ങി കൊടുക്കാ ഞാൻ പറഞ് ഞമ്മക്ക് കിട്ടാത്തത് ഞമ്മടെ മക്കക്ക് കൊട്ക്കണം ന്ന് അല്ല ഓല്ക്ക്
ഇല്ല ഇപ്പത്തെ മക്കക്കൊരു ഒന്നും ഇല്ലല്ലോ
ഇല്ലേയ് ഓല്ക്ക് സാധനം പത്ത ഫോൺ ഗൂഗിൾ പ്പേം കൂടെ ഇന്ജെ മകൻ എന്താ പറയാ ഇമ്മാന്റെ ഫോണില് പൈസ ല്ലേ അതങ്ങത് കൊട്ക്ക് ആ സ്കാൻ ചെയ്താ മതി അപ്പൊ കിട്ടും ന്ന്
ഹ്ഹ് ഹ് ഹ് ഇതില് നിറഞ്ഞിരിക്കന്നാണ് ഓരെ വിചാരേ
ആഹ് ഓന്റെ വിചാരം ന്റെ അക്കൗണ്ടില് നിറച്ച് പൈസ അതേണ്‌ ഫോണൊന്ന് സ്കാൻ ചെയ്യും ബമ്മക്ക് പതിനായിരങ്ങള് വരുന്നാ ഞാൻ പറിമ് ഇതില് കേറണെങ്കി ആദ്യം അന്റെ ബുട്ടരണം ണം മനെ യറിം ഞാന്
ഉം അതൊന്നും ഓര്ക്ക് പറ മനസ്സിലാവിലല്ലോ
ഇല്ല ഈ പീഡീക്കാണ്‌ കേറിയെ അത് വാങ്ങി തരരുത് എന്റടുത്ത് പൈസ ഇല്ല കിച്ചു പറയും ഞാനപ്പം ഉമ്മാ ന്റെ ന്റെ ഫോണില് പൈസ ഉണ്ട് ഇച്ചറിയാം അമ്മ ഫോൺ ഇങ്ങന ഇങ്ങനെ അ അതുമക്ക് പടിച്ചമ്മ പൈസ വരും ഇച്ചറിയാം ഇമ്മ കാണിച്ചൊടുക്ക് കാണിച്ചൊടുക്ക് എന്നിട്ട് ഇങ്കാ വാങ്ങിക്കോണ്ട് വാ അന്നിട്ടെ ഞാൻ പോരുള്ളൂ റിം
ഉം
അയിന് അതൊരു സൂപ്പർ മാർക്കറ്റിലും കൂടി ഇതിറ്റങ്ങളായിട്ട് പോവാൻ പേടിയാണ് കണ്ട കണ്ട ടോയ്സ് മുയുവൻ വലിച്ചുവാരി
മുഴുവൻ വേണം പിന്നെ ഇപ്പോ ആൾക്കാരെ എടെ വാശിവിക്കുമ്പോ നമ്മള് നാണക്കേട് കൊണ്ട് വേഗം വേടിച്ചു ച്ച് കൊടുക്കൂല്ലേ ഈ കരച്ചിലും പിഴിച്ചിലും ആവുമ്പോ
ഉം എന്നാളിപ്പോ ഇതേമാതിരി ഒരു ഡോക്ടർ ക്ലാസ്സില് പറയണ തന്നെ ഉണ്ട് കുട്ടികള് നെലത്ത് കെടന്ന് ഉർള്ളുമ്പോ നിങ്ങളത് വാങ്ങിക്കൊടുക്കും സ്വാഭാവികം ചെയ്യരുത് ആ അപ്പൊ ഓൽക്ക് മനസ്സിലാവും ആ നേര ത്ത് കെടന്ന് ഞങ്ങള് ഉരുണ്ടാല് ഉമ്മ വാങ്ങി തരൂന്ന് ഓൽക്ക്‌ മനസ്സിലാവും അതുകൊണ്ട് ചെയ്യേര്ത്
ആ അതാണേ അതാണ് ഇവർക്ക് കരഞ്ഞാ കിട്ടുംന്നറിയാ പിന്നെ ആൾക്കാരെ എടേന്ന് കരയുമ്പോ നമ്മള് പ്രത്യേകിച്ച് വേഗം വേടിച്ചു കൊടുക്കും വേണ്ട അവിടന്നട്ട് കഴിച്ചിലാവട്ടേചിട്ട്
അതന്നെയ അപ്പൊ അത് പറഞ്ഞുകാണ്ട് പറയും അപ്പൊ ഞാൻ പറയും ഓൽക്ക്‌ അങ്ങനെ പറയാ പക്ഷെ ഈ ആൾക്കാരടെ ഇടയിലൊക്കെ വഷളാവണ ഞമ്മളല്ലേ
ഞമ്മക്കല്ലത് സ്ഥിരം പരിപാടി ടിയുള്ള ഞമ്മക്കല്ലേ അറിയുള്ളൂ ആൾക്കാർക്ക് അറിയില്ലല്ലോ എന്താണ് അവൻ കാട്ടണ്
ഒക്കത്ത് കേയറി ഇരുന്നക്കാണെ ഞാൻ പണിയെടുക്കാനൊക്കെ അത് ഇങ്ങനെ ചോറ് കൊടുത്തിട്ട് ഇരുത്തീട്ടെ ഞാൻ ഇക്കാതെ ഒക്കത്ത് ഇപ്പ ഫോണില് വർത്താനം പറല്ലോ ആ ഫോണിന് വന്ന് ചോദിച്ച്ണു
ആഹ് ഫോണ് കിട്ടാൻ വേണ്ടി കിട്ടാ കാത്ത്ക്കാവുല്ലേ
ആഹ്
ഉം -ഉം
മറ്റേത് ഉമ്മാന്റെ പിന്നാലൊക്കെ പോണതാണ് ഈ നേരത്തന്ന് ഇപ്പ ഉമ്മാന്റെ പിന്നാലന്നോക്ക് എന്റടുത്തേക്ക് എത്തിക്കണം
ആഹ് -ആഹ് ഇമ്മ കുട്ടികളൊക്കെ നോക്കൂല്ലേ
ഞാ ഞാനൊന്നും ചെലപ്പോ ഒന്നും അറിയലില്ല ഉമ്മന്നയാണൊക്കെ കൊണ്ടടക്കൊക്കെ ചെയ്യാ
ആഹ്- ആഹ്
നെ ഓൻ ചോദിക്കേണ്ടത് ഞാൻ ഫോണവന് കൊടുക്കട്ടിട്ടില്ലേ ഞാൻ പിന്നെ വിളിച്ചാ ആയിക്കോട്ടന്നാ ഇമ്മന്താത് അട